ആഹ് എന്തെല്ലാടാ ആഹ് സുഖം ആഹ് കേക്കുന്നുണ്ട്
എന്തൊക്കെയാ വർത്താനം സുഖല്ലേ?
ആഹ് സുഖം സുഖം ഇനിക്കോ? പണി കഴിഞ്ഞിട്ടില്ല പണി ഇങ്ങനെ നടന്നോണ്ടേ ഇരിക്കുന്ന്
എന്തണാവോ നടന്നോണ്ട് ഇരിക്കണ പണി?
പണി ഇങ്ങനെ ഒന്ന് ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി പിരിക്കണം.
ഞാന് ഇവിടെ ഈച്ചനെ തല്ലിക്കോണ്ടിരിക്കാണ്.
ഓഹ് നിന്റെ ഈച്ച ശല്യം ഇന്നും മാറിയിട്ടില്ല
ഇത് വീട്ടിലും ഇണ്ടാവല്ണ്ട് പക്ഷെ ബെഡ്റൂമ്ക്കൊന്നും വരലില്ല ഇതിപ്പോ ആദ്യായിട്ട് ഇന്റെ റൂമ് കേറാൻ വെച്ചാ ഇന്നലെ ഇവിടെ ബർത്ത്ഡേ പാർട്ടി ഒക്കെ ഇണ്ടായിരുന്നേ അപ്പൊ ഈ മ ഇന്നട്ട്ള്ള കേക്കും ഒക്കെ കൊ കൊട്ന്ട്ട് കുട്ടിയോള് തിന്നിട്ടേ അയിന്റെ ശേഷം തൊടത്തിയതാണ് എത്രണ്ണാന്ന് അറിയോ
അയ്യോ
അടുക്കളയില് പിന്നെ അമ്മക്ക് പൊതുവേ സഹിക്കാൻ വെച്ചാം ബെഡ്റൂമിൽ വന്ന് കഴിഞ്ഞാ പറയും മാണ്ടല്ലോ
ആഹ് എന്തെങ്കിലും ലിക്വിഡ് എടുത്തിട്ട് ഒഴിക്ക്.
ഇവടെപ്പോ ഒരു സാധന ഇല്ല
ആഹ് അല്ല എന്തെങ്കും ലിക്വിഡ് ഇണ്ടെങ്കിൽ അതിന്റെ സ്
ഞാൻ ലിക്വിഡ് കൊണ്ടാണ് ഞാൻ മറ്റേ ടോയ്ലറ്റ് കഴ്കല് അപ്പൊ അതൊക്കെ ഞാൻ ച്ചും ചെയ്തു ഏഹ് ഒന്നാമതെ കഴുകല് കാരണം
ആഹ് അത് ശരി
ഇത് ചാവണ ഇച്ചാണ് ഒറ്റടിക്കന്നേ ചാവുണ്ട് പഹയന്മാര്.
ഈച്ച ശല്യം ഇതൊരു ഈച്ചാന്ന് പറയുന്നത് ഒര് സിനിമ പോലെ ആയല്ലോ
ആഹ് അതന്നെ അതുപോലെ തന്നെ ഇത് പകരം കുത്താൻ വെരാ ഈച്ചകളെ മതിരിയുണ്ട്. എത്രണ്ണപ്പം ഞാൻ കൊന്നുന്നാ ഇന്നട്ട് ഇവര് പോണില്ലേ ഇനി ബെഡ്ഷീറ്റ് മാറ്റ് മാറ്റാ മിഞ്ഞാന്ന് മാറ്റിയ ബെഡ്ഷീറ്റ് ആണ്.
നീ മു മുജജന്മത്തില് ആരെങ്കി കൊന്നിട്ടുണ്ടാ.
അയാ ഇക്കറിയില്ല
സിനിമ പോലെ വന്നതാറ്റാ
പടച്ചോൻക് അറിയൂള്ളൂ എന്താന്നൊക്കെ ഇങ്ങനെ ഇനിയിപ്പ ഇമ്മള് ഒറങ്ങക്കാണെങ്കില് ഇമ്മള് മൂക്കുക്കും ചെവിക്കൊക്കെ ഇങ്ങട് കേറുവെ
ആഹ് അത് ശ്രദ്ധിക്ക് പിന്നെ സാധാരണ നമ്മളെ ഇതുണ്ടല്ലോ എന്താ ഞാൻ പറഞ്ഞ മ ചക്കിം മാങ്ങിയെല്ലാം തിന്നീനല്ലോ അത് കിച്ചണിലെ പിന്നെ അത്യാവശ്യം സെൻ്റർ ഇണ്ടാവും.
ഇത് ഇതുവരെ അങ്ങനെ എത്തീനില്ല ഇത് ഇപ്പോ ഫസ്റ്റ് ടൈം ആണ്
വന്നത് അല്ലേ ഉം
ബെഡ്റൂമക്കെത്തുന്നത് അത്ണ്ടെങ്കില് ഒന്നോ രണ്ടണ്ണോ പേരിന് ഇണ്ടാവോള്ളു അത് തട്ടി ഞാൻ അപ്പ ക്ലീൻ ചെയ്യാൻ പോവും ഇത് കൊല്ലണ എവിടെന്നാണ് ഓല് പറന്നു വെരുന്നത്.
വേറെന്താ ഭക്ഷണം കഴിഞ്ഞാ നാസ്ത കയിഞ്ഞാ?
ഭക്ഷണംതീന്നു പിന്നെ ഇനലതൊകേക്ക് ബാക്കിണ്ടേരുന്നു. കോക്ക് തിന്നു ന്നേ ലഡുര് ലഡു തിന്നു ബ്ലാക്ക് ഫോറസ്റ്റ്.
ബ്ലാക്ക് ഫോറസ്റ്റ് ആഹ് ബർത്ത്ഡേ അല്ലേ ഇവിടെ ഇണ്ടായിനു ബർത്ത്ഡേ പാർട്ടി
അപ്പൊ അത് കാരണം കൊണ്ട് ഇന്നലത്തൊക്കെ ബാക്കില്ലേ സംഭവം ഇന്റെ കെട്ടിയോൻക്ക് എടുത്ത് വെചേ കേക്കാണ്. ഓൽക്ക് വെണ്ടാറഞ്പോ ഇക്ക് സുഖായി
ട.. താത്താൻ താത്താന്ന് പറയുമ്പോ ഹസ്ബൻഡിന്റെ ആരേങ്കില?.
ഹസ്ബന്റിന്റെ മൂതച്ചി ല്ല ഉം അഹ് ഏട്ടന്റെ പെണ്ണുങ്ങൾ.
പെണ്ണുങ്ങളാ ഇവിടെ ഹസ്ബൻഡിന്റെ പോങ്ങളെ മോളെ ബർത്ത്ഡേ ആണ് ഇന്നലാ
ആഹ് നത്തൂന്റെ അല്ലേ.
ആഹ് ചെറിയൊരു കേക്കാ.
ഓഹ് ഇതും ചെറുതാ ഇവിടെ എല്ലാവർക്കും എന്ത്‌ കിട്ടിയാലും എല്ലാവർക്കും കൊടുക്കണം. ചെറുതാന്നെന്ന് വലുതാണെന്ന് ഒന്നും ഇല്ല്യ.
ഉം..
അപ്പ നമ്മളെ എല്ലാർക്കും കൊടുക്കും, കൊടുക്കും, അപ്പൊ അവർക്ക് നല്ലെ ഇവിടൊക്കെ പണിക്ക് പോകണ ആൾക്കാരല്ലേ?.
ആ അത് ശരി.
പോയൊരു പണികഴിഞ്ഞു വരുമ്പോത്തിന്..
ആഹ് ആ അപ്പൊ പിന്നെ ആ കേക്കല്ലാം ഇന്നലെ ത.
കണ്ടാല് ആർക്കാ ചോയിക്കും?.. ആഹ് ഇന്ന ആൾക്കാരിമ്പോ അതത് വെക്കും നമുക്ക്ണ്ടല്ലോന്ന് കണ്ട
ആഹ് അതെ..
ഫ്രിഡ്ജില ഒക്കെ എടുത്ത വച്ച മുതലാണെങ്കില് ഓന് അവിടെത്തന്നെ വെക്കും തിന്നുല്ല. ഓല്ക്കറിയാം- കുട്ട്യോളാ ണെലും ചോയിക്കും ആ പപ്പാക്ക് ഇല്ലാന്നില്ലേന്ന് പറയും, ആ പാപ്പക്ക് ഇല്ലാന്ന്.. മൊത്തം ആൾക്കാരും പൊറത്തേക്കന്നെ പോണവരുണ്ട് ഇപ്പൊന്നല്ലെ.. ഓലേ താത്തന്റെ പരക്കാര് പെട്ടെന്ന് വന്നു ഓര് വരുമ്പോ കൊണ്ട്ന്ന കേക്കാ കുട്ടടെ വല്ല്യാ പാട്ട്പാറ ഉണ്ടാവലുണ്ട്. പിന്നെ പാർട്ടി ഉണ്ടായി വെച്ചിട്ടില്ല പെരക്കാര് മാത്രം. ഞങ്ങള് ചർച്ചസക്കുള്ള ആള് ഉണ്ടായോണ്ട് കൊഴപ്പല്ല്യ എന്നപ്പ എല്ലാ പണിം.. കയിഞ് ഞാ താ കുളിക്കാ വേണ്ടി നിക്കായിരുന്നു..
ഓഹ് പണിയെല്ലാ കഴിഞ്ഞ് അടി ക്കലും വാരല്ലാം തൂക്കലും എല്ലാം കഴിഞ്ഞ്.
അടിച്ച ഒരു തച്ചും പിന്നെ വെച്ച ഉണ്ടാക്കി ഒക്കെയ്ഞ്ഞു നമ്മ് മൂന്നാ വെച്ചുണ്ടാക്കി മീൻസ് ഫുഡ് ഉണ്ടാക്കി..
ആഹ് അല്ല എന്താ ഇണ്ടൊക്കിയേ?
ആഹ് എന്താ ഇണ്ടാക്കിയെച്ചേ ന് ആ പയറുപ്പേരി ചക്കകു.. കുരുണ്ടായേ
ആഹ്
തക്കാളി പൊടിയും ചെമ്മീൻ പൊടിയും ഇട്ട്ങ്ങാണ്ട് കറിവെക്കും..
ആഹ് അപ്പൊ അതെല്ലാം കഴിഞ്ഞ്..
ടെ മീൻ കിട്ടാനില്ല അപ്പ അങ്ങനെ വെച്ചാണ് പിന്നെ ചോറ് പിന്നെ മീൻ ക.. വന്നിന്നപ്പ ആകള്ളേ മൂന്ന് ഒരു വെര്ത്രരം മീന് അയ്മേ മൂന്നെണ്ണം വാങ്ങി ങീന്നും ആർക്കും ഇവിടെ ഇഷ്ടല്ല മീന് ഓമ്പൻ പറഞ്ഞു ഇനി മീൻകുട്ടിലൊക്കെ കറി വെക്കാന്ന്വെക്കാന്ന്പറഞ്ക്ണ്.
ആഹ് അത് ശരി.
ആമീൻ രാത്രിക്കക്ക് എന്തായാലും ഇണ്ടാവൂല്ല്യ ഉച്ചക്കക്ക് ഒച്ചക്കന്നെ ഉണ്ടാവുള്ളു.
ആഹ്. അപ്പൊ പിന്നെ ഉച്ചയ്ക്ക് പച്ചക്കറിയാക്കില്ലേ നമ്മളും അധികം ഉച്ചക്ക് പച്ചക്കറിയ ഉണ്ടാവാ.
അവിടെ പച്ചക്കാറി ഇവിടെ മീൻ ഇല്ലെങ്കിലും ഒന്നേലു മുട്ട കോഴിമുട്ട എതേങ്കി ഒന്ന് വേണം.
ആഹ് അതെ..
നീും പട്ട കിട്ടതാമ്മള ഹസ്റ്റലക്കും ഇക്കും കൊഞ്ചു കൊട്ടാൻ പാടില്ലക്ക് കൊഞ്ചു കൊട്ടണം അങ്ങനെ പലർക്കും പല നിയമങ്ങളാ. അവിടെ എന്തൊക്കെയാ ഉച്ചക്ക് സ്പെഷ്യല്?
ഇവിടെ സ്പെഷ്യലൊന്നുല്ല ഇതേപോലെ ഇന്നലെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞി. ബർത്ത്ഡേന്റെ ബർത്ത്ഡേന്റെ ബിരിയാണി. ചിക്കന് ചിക്കൻ. അങ്ങനെ അതല്ലേ ഇന്നലെ രാത്രി ന വേറെ ഫുഡ്ണ്ടാക്കിട്ടില്ല രാത്രി അതന്നെ ഉണ്ടായിന്
ആ അങ്ങത്തെെ ഇവിടെ എന്ത് വെക്കുമ്പോഴും രണ്ടുകാർക്കും വെക്കും രാത് അത്ര പിന്നൊരു പിന്നെഫുഡിണ്ടാക്കലും ഒന്നും ഇവടില്ല.
അതെ അതെ അത് കയ്യൂലാലോ? ഭയങ്കരഷീണല്ലെ ഇണ്ടാവാ അത് പിന്നെ കയ്യൂലാലൊ
ആഹ് ഇന്നലെ എല്ലാ പളിയും തീര പമ്പ് നേർത്തെ ഷോല് താണി മൂന്ന് മണി രണ്ടെമുക്കാലായിക്കണ് രോത്ത് തിന്ന് പോയിപ്പത്തേന് നേരം അസറായി പിന്നെ കൊറഞ്ഞ സമയം ഇല്ല പിന്നെ കൊറച്ച് അഞ്ച്മിന്റ്റ് കണ്ണടച്ചപോത്തിന് മണിയാവെം ചെയ്ത്
ആഹ് അത് ശരി പിന്നെ?
അവട എല്ലാർക്കും ഉണ്ടാരുന്നോ
ഇല്ലില്ല ഇവിടെ ആരുല്ല അവളു എന്താ അവര് ഹസ്ബൻഡിന്റെ വീട്ട്ന്നൊന്നും വന്നിട്ടില്ല. ഇവിടുള്ള ആള് മാത്രം ചെറുതായിറ്റ്
ആഹ് ചെറ്തായിട്ട് കേക്ക് മുറീക്കൊണ്ടാരുന്നൊ
തേക്ക് ആഹ് അതന്നെ കേക്ക് മുറിച്ചു കുട്ട്യോളെല്ലാം
ഏത് ഏത് എന്ത് കേക്ക്
ബ്ലാക്ക് ഫോറസ്റ്റന്നെ
ആഹ് അതെല്ല ആർക്കും ചടക്കാത്ത കേക്കൊള്ളു റെഡെക്കാണെ വേം ചടക്കു ഞമ്മക്ക്
ഉം അനക്ക് പക്ഷേ ഇഷ്ടം ചോക്ലേറ്റാ
ആഹ് നിക്ക് കേക്കില് എല്ലാതും ഞാൻതിന്നും
ഞാന് എല്ലാം തിന്നു പക്ഷെ ഫേവറേറ്റായിട്ടരുന്നത് ചോക്ലേറ്റാ
എന്റെ ഉമ്മ ആണ കേക്കിന്റെ കേക്കിന്നും ക്രീം ഒന്നും ക്രീം തീരെഷ് നിക്ക് അങ്ങനുണ്ടല്ലോ ക്രീമ് പറ്റുല്ല എന്റുമ്മാക്ക് ക്കം പറ്റൂല്ല
ആഹ് എന്റെ ഉമ്മാക്ക് കേക്കേതിന്നൂല്ല ഇപ്പൊ എന്റെ വീട്ട്ന്ന് മുറി ക്കുന്നുണ്ടെങ്കില് കുട്ടികളെല്ലാം ഉമ്മാമാക്ക് കൊടുക്ക്ന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കും ഉമ്മറയും ഞാൻ വെക്കുന്നില ആഹ് ഒന്നും തിന്നൂല്ല ഇണ്ടാക്കിയതു തിന്നൂല്ല വാങ്ങിച്ചതും തിന്നൂല്ല
അയെന്താ ഷുഗറിണ്ടാ ആൾക്ക്
ഷുഗറൊന്നുല്ല ഷെ ഉമ്മാക്ക് അതൊരു എന്തോപോലെ അങ്ങനെ അത് പണ്ടേ നിർത്തിയതാ കേക്കിന്നൂല്ല
ലെ അങ്ങനന്നെ തിന്നൂല്ല
ഉം പിന്ന വേറെന്താ
വേറെതാ മീന് പോണം ഇട്ന്ന് അവടെ മീന് എറച്ചി വേണന്നൊന്നു ഉച്ചക്ക് വെറും പച്ചക്കറി മാത്രം മതി
ഏഹ് മീൻ ഇണ്ടെങ്കില് ഞാനി അതല്ലെ പറഞ്ഞെ ഇന്നലെ ബിരിയാണി വെ ച്ച് അതോണ്ട് ഇന്ന് മീന കിട്ടീട്ടില്ല ഇണ്ടെങ്കിലെന്താലും മീങ്കറിയാ അല്ലെങ്കില് എന്തെങ്കിലും മീൻ പൊരിച്ചത് അല്ലെങ്കില് ഒന്നിക്ക തേങ്ങ അരച്ചി ട്ട് വെക്കും അല്ലെങ്കി മൊളകിട്ടിട്ട് വെക്കും അങ്ങനെ
ഇം
ഇതൊന്നും ഇല്ലെങ്കില് പച്ചക്കറി
പച്ചക്കറി സാമ്പാർ അങ്ങനെ ഇലക്കെല്ലേ
ആഹ് ആഹ് ഒന്നെങ്കി തേങ്ങ അരച്ചിട്ട് കൈന
മൊത്തം പത്ത് പതിനഞ്ചെണം ഞാ കൊന്ന്
ആഹ് പരിപ്പെല്ല ഇട്ടിട്ട് അങ്ങനെ വെക്കും അല്ലെങ്കില് പിന്നെ അഹ് സാമ്പാർ പോലെ വെക്കും ആഹ് തേങ്ങ അരച്ചിട്ട് അത്യാവശ്യം സാമ്പാർ പൊടിയിട്ടിട്ട് പച്ചക്കറിയെല്ലാം ഒഴപ്പിച്ചിട്ട്ങ്ങനെ പൊടിട്ട് വക്കലന്ന് കൂടുതല് തേങ്ങ അരച്ചിട്ട്
ഇവിടെ തേങ്ങരയ്ക്കൽ തേങ്ങരക്കാാനുണ്ട് ഇവിടെല്ലാണ്ട് ആർക്ക വ ഇവിടെ മീൻകാർ തോങ്ങരിക്കാറല്ലെ കൊല്ലത്തില് രണ്ടിട മട്ടക്ക താങ്ങരക്കോട് എല്ലാവർക്കും ഇഷ്ടം മുളകിട്ടതാണ് ക്ഷേ ന്റെ കൂട്ട പോ തിരിച്ചാണ് എന്റെ അപ്പൊക്ക് ഏവും ഇഷ്ടം താങ്ങച്ചക്കാര കൂട്ടി കൂട്ടി കൂട്ടി കൂട്ടെ പിന്നാതാവും ഞാൻ പറയാം ചെയ്യും എങ്ങനെയാണ് തേങ്ങച്ചക്കുറി കറി എന്നും കൂട്ടണത് ആശ്ഫ്ഫ്ഗ്ഗ്
ഇവിടെ അങ്ങ അല്ലേ മുള കിട്ടുകാണെങ്കിൽ ഒന്നിക്ക തേങ്ങ അച്ചത് പിന്നെ പച്ചക്കറി പച്ചക്കറി സാമ്പാർ പൊടിയന്നും ഇല്ലാണ്ട് സാധാരണ നമ്മുടെ മ പൊടിയിലിട്ട് തങ്ങാറക്കല്ലേ
ഞജ്ജ്
അങ്ങനെ ഒരു മഞ്ഞ കറിയാക്കി
സാമ്പാറില് ആ ഇന്നിപ്പോ ഞങ്ങൾ ഇപ്പോ ഇവിടത്തെ ഇവിടെ സാമ്പാർ ഒക്കുമ്പോ എല്ലാം സാമ്പാറിന്റെ എല്ലാ കഷ്ണങ്ങളും വേണം ഇല്ലാതെ വെക്കൂല നമ്മളപ്പോ ഒന്നും കിട്ടാത്ത ആകുമ്പോ നമ്മ ഉള്ള പോണ്ട് സാമ്പാറ ഒക്കെല്ല അങ്ങനെ വെക്കൂല എല്ലാ വെണ്ട കിടക്കും പൊരിച്ചുണ്ടക്കെ സാമ്പാറ
ഓഹ് അതൊന്ന അന്നും അങ്ങനൊന്നല്ല
ഇവിടുത്തെ ഇമ്മാ പറഞ്ഞൽ നല്ല ഫുഡ് ഉണ്ടാക്കും ഭയങ്കര കൈപ്പുണ്യമാണ് നമ്മുക്ക് എത്രോട്ടം പഠിച്ചന്നാലും നമ്മുക്ക് ആ ടേസ്റ്റ് നമ്മള് കഴിക്കോട്ടുന്നില്ല പക്ഷെ ഭയങ്കര അത് സ്ലോമോ അത് സാവകാശം സാവകാശണ് ഭക്ഷണം പാകം ചെയ്യുള്ളൂ പക്ഷെ ആ ഭക്ഷണം ഭയങ്കര ടേസ്റ്റ് നമ്മള് വേഗ പണി ഏറ്റവും ജാസ കുത്തിമറിയലാണ്
കാട്ടിക്കൂട്ടി വെക്കും എന്തും മ അങ്ങനെയ
മരയിലാണ് ന്റെ മക്കൾക്ക് ഇഷ്ടവാത്തത്
ആഹ് എൻ്റെ ഉമാണ്ട് അങ്ങനെയാ മറ്റേ വെള്ളരി കറി കുമ്പളങ്ങ കറി മുരിങ്ങക്കറി അതെല്ലാം ഭയങ്കര ടേസ്റ്റാ
അഹ് ഇവിടെയും മുരിങ്ങയും എന്താണ് ച കുരുകുടിയും പൂട്ടിക്ക കറിയക്കും അല്ല രസണോ ഞാനി ഉമ്മാനോട് പറഞ് ഒരാള ചക്ക നണ ചക്കക്കുരു കൊണ്ട് ഹസിപ്പ പറഞ്ഞന്ന് പറഞ്ഞ അവ ഉമമാരാണ് ആ് അത് ഞാന് പണ്ടൊ കെണ്ടാക്ക പിന്നെ ഇവിടത്തേക്കും ഒന്നും പറ്റുന്നില്ല അതാ നിർത്തിയത് പറഞ് അല്ലെ സെയിം റെസിപ്പി അതേ മാതിരി പറഞ് കൊടുത്ത
ചക്കക്കുരുവിന്റെ ഇതല്ലേ അ ഉണ്ടയല്ലേ
ഉണ്ടാ ഞാൻ വല്ല ലഡു എന്നാ പറഞ്ഞത് അമ്മ ഞാൻ നിങ്ങൾ പറഞ്ഞത് അതേ സെയിം റെസിപ്പിന ഉമ്മയും പറഞ്ഞത് ഉമ്മ ആദ്യ പണ്ട ഉണ്ട യിലുണ്ട് പിന്നെ ഇപ്പത്തെ തലമുറക്കാർക്ക് അത് വാണ്ടല്ലോ അത് കാരണം കൊണ്ടാണ് ഞാ ഉണ്ടാക്കൽ നിർത്തിയാണ്
ആഹ ആ അന്ന ശരി മ്മ്മ് മ്മ്മ്